ആഹ് കേൾക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം അവിടെ എന്തൊക്കെയുണ്ട്
ഇപ്പത്തെ കാലാവസ്ഥ എങ്ങനെയാ മഴയൊക്കെ ഇണ്ടോ
ആഹ് മയ രാവിലെ നല്ല മയയായിരുന്ന് പിന്നെ കൊറച്ച് വെയില് അറിച്ച് ഇപ്പം നല്ല മയ പെ വരുന്നുണ്ട് വരുന്നുണ്ട്
ഓഹ് അത് ശെരി ഇബടെ നല്ല വെയിലേന് ഇപ്പൊ നല്ല മഴ പെയ്ത് തോർന്നുട്ടോ പിന്നെധികം മഴ കിട്ടാ
ആഹ് ആഹ്
അതില്ലല്ലേ ജൂൺ മാസ് സ്ത്തില് കിട്ടണ മഴകളൊന്നും ഇപ്പൊ കിട്ടണില്ലല്ലോ എന്ന ചെല സ്ഥലത്ത് നല്ല മഴയും കിട്ട്ണ്ട് ഇപ്പൊ കിട്ടണില്ല അപ്പൊ അവിടെ ഇ ജൂൺ മാസത്തിനാല് മഴ
കുറവന്നെ
കിട്ടിയിട്ടുണ്ടോ
ഇല്ല ഇല്ല കൊറവ കൊറവാ
ഇപ്പന്നെ വെള്ളത്തിന്ങ്ങനെ ബുദ്ധിമുട്ടുള്ള
ആഹ് ആഹ് അല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടന്നില്ല തോടും പാടൊക്കെള്ള സ്ഥല
ബുദ്ധിമു ള്ളഷ്ടല്ല
അല്ലല്ല
ആണോ
ആഹ് ആഹ്
ശരി അപ്പൊ വെള്ളത്തിന് അത്ര ബുദ്ധിമുട്ടു ഇല്ലാലെ അല്ല ഇപ്പത്തെ മഴത്തിന്റെ അവസ്ഥ കാണുമ്പോ നമ്മ ഇപ്പോ വെള്ളത്തി കുറച്ച് ബുദ്ധിമുട്ട് സമയൊക്കയ്ട്ട് വരു തോന്നുണ്ട് അത്ര മഴ കിട്ട്ണില്ലല്ലോ ഇപ്പോ നമ്മളെ ഈ ഭാഗത്ത്ക്കാണ് അധികം മഴ അധികൊന്നു കിട്ടാ
ഈ മാസൊക്കങ്ങനെ
അതെ എന്നാ ചിലത് നല്ല ബുദ്ധിമുട്ട ഉള്ളതു കൊണ്ട് ഉം അതെ പിന്നെ അഹ് ആഹ് ആറ്റ മാസ എങ്ങനാണുന്ന് അറീല
ഉം
ഓഹ് ഫുടൊക്കെ കഴിച്ചു ഇപ്പൊ സൗജോറും സാമ്പാർ കറിണ്ടെന്നു പയറുപ്പേരി ഉണ്ടെയിനു മീൻ വർത്തതു ഉണ്ടെയിനു ഇങ്ങക്ക് എന്തേയ്നു ഫുഡ്
ആഹ് ഞാനു അത ന്നെ ചോറ്ണ്ടായിന്നു ക്യാരറ്റുപ്പേരി ചിക്കൻ കറി ഉണ്ടായിരുന്നു
ഹലോ ഹലോ കിക്കാറ്
ആഹ് അങ്ങനെ വെക്കാറ്
അത് ശെരി നമ്മള ഈ കേരട്ട് ന കേരട്ട് നല്ലത് ആഹ് അതന്നെ നമ്മള സ്കിന്നിനൊക്കെ നല്ല നല്ലതാണ്തോ
അ ആഹ് അവ്ടെ ഉണ്ടാക്കാറുണ്ടോ
ആഹ് ഞങ്ങളിവിടെ ഇണ്ടാക്കാറ്ട് ഞങ്ങള് മാക്സിമം ഞങ്ങള് ആവീല് വേവിക്ക ചെയ്യാറ് ഞങ്ങളങ്ങനെ വർ
ആഹ് ഞങ്ങള് അങ്ങനന്നെ ആവില് വേവിക്കു എങ്ങനെ എണ്ണ വെളിച്ചെണ്ണ പാര ഒഴിക്കാതെ
അല്ല നമ്മള് ആദ്യൊന്ന് ജസ്റ്റോന്ന് ഇച്ചിരി വെള്ളത്തിലാവില് വേവിക്ക എന്നിട്ട് ലാസ്റ്റ് വറവിട അതായ ക്കില ഏറ്റവും ബെറ്ററ് കാരണം ആഹ് അങ്ങനെ ചെയ്യാറേ കാരണം ന്നായി ഇതൊന്നും പോവൂല വിറ്റാമിൻസ് ഒന്നും പോ
ആഹ് ആഹ് ആഹ് ആഹ്
ഉം നിങ്ങളെങ്ങനെ ചെയ്യാറ്
ഞാൻ ആദ്യം വെളിച്ചെണ്ണ താക്കിട്ട് കടുക് പൊട്ടിച്ചിട്ട് പിന്നയ്ക്ക് കട് ആവീല് വേവിക്കല
ഓഹ് അത് ശരി അതൊണ്ട് നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല ബെനിഫിറ്റാണ്ത് ക്യാരറ്റ് കഴിക്കണ്ന്ന് ഉണ്ടെങ്കിൽ ഡെയിലി യൂസ് ഇടുത്തയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാ
ആഹ് അത്രയും നല്ലതാ ഞാൻ ഇടക്കിടക്ക് ഉപയോഗിക്കും ഇടക്ക്ഇടക്ക് വാങ്ങി പോക്കും മം
എല്ലാർക്കും ഇഷ്ടാണോ ക്യാരറ്റ്
ആഹ് എല്ലാർക്കു ഇഷ്ടാ.
ഉം സാധാരണ ബൈസേക്ക് തിന്നോ അതോ വേവിക്കാതെ തിന്നോ.
പച്ചക്കും തിന്നും മക്കളൊക്കെ കൊണ്ടേച്ചാല് കഴ്ക്യാണ്ട് പച്ചക്കും കഴിക്കും. ഉം അവര്ക്കിഷ്ടാ ക്ഷെ സ്കൂളിലെ ക്കൊന്നും കൊണ്ടോവൂലാ കേരറ്റ് ഉപ്പേരീ അറഞ്ഞാ
മ്മളാങ്ങനെ പച്ചക്ക്കഴിക്ണതല്ലെ സ്കൂൾക്കൊന്നും കൊണ്ടോവൂലല്ലേ അപ്പൊ ന്ന സാലഡാക്ക്യാട്ട് കൊ ട്ത്താ പോരേ.
അവർക്ക് ഉർളക്കേങ്ങ് പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലു
ഓഹ് അങ്ങൻത്തെ ഫു
സോയാ ആഹ് സോയാബീൻ പൊരിച്ചതോ അങ്ങൻത്തൊക്കെ ഇഷ്
ഓഹ് അത് ശെരി ആഹ്. അല്ല സോയാബീൻല് നല്ല പ്രോട്ടീൻ കണ്ടന്റ്ണ്ട് പ്രോട്ടീനായ
ആഹ് ആഹ് ആഹ് അവടെ ഉപയോഗിക്കല്ണ്ടോ സോ സോയാബീൻ വാങ്ങ
ഓഹ് ഞങ്ങള് സോയാബിനോട് പല സൈസ് കറികളൊക്കെ ണ്ടാക്കല്ണ്ട് തോരന് ണ്ടാക്കല്ണ്ട് പിന്നെ അങ്ങെ ആഹ് കറികള്ണ്ടാക്കല്ണ്ട് കറികളൊക്കെ നമ്മള് ബീഫ് ണ്ടാക്കണ മാതിരി നമ്മള്. സോയാബീൻണ്ടാക്കാണെങ്കി നല്ല ടേസ്റ്റായിരിക്കും ങ്ങളങ്ങനെ ണ്ടാക്കാറ്ണ്ടോ.
ഞാന് കറിയാക്കി വെക്കാതെ ഉള്ളീ തക്കാളിയൊക്കെ വാട്ടിയാണ്ട് അങ്ങനെ.
അമ്മളെ ഈ ഫ്രൈ പോലെയല്ലേ.
ആഹ് ഫ്രൈ പോലെ ആഹ്.
നമ്മള് റോസ്റ്റ് പോലായിട്ട് ഉണ്ടാക്കുന്നതായിരി
ആഹ് അങ്ങനെണ്ടാ ആഹ് അങ്ങനെണ്ടാക്കും.
ആഹ് അങ്ങനെണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണല്ലോ ഈ സോയാബീന് ന്ന് പറഞ്ഞാ നല്ല ടേസ്റ്റ് ആണല്ലോ ണ്ടാ
ആഹ് ടേസ്റ്റാണ്. അതാ അത് ഞാനൊന്ന് തൾ തൾപ്പിച്ചെടുക്കും അങ്ങനെ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ട്ട് ആഹ്.
ആഹ് അതെ, അതെ.
ഉം, ഉം.
പിന്നെ എന്തൊക്കേ വ വെർതെ ഇരിക്കുമ്പോ ങ്ങള് ചെയ്യാറ്.
വെർതെരിക്കുമ്പോ ഞാൻ ചെലപ്പോ വെർ വെർതെരിക്കാൻ ടൈമ് കിട്ടലില്ലാ ചെൽ പ്പ ഞാ സാവധാനാ ജോലി ചെയ്യല് ടൈമ് വെറുതെ ഇരിക്കണ്ടല്ലോര്ത്യാണ്ട്. മക്കള് പോയാ പിന്നെ ഒറ്റക്കാണ് അപ്പൊ പിന്നെ വെർതെ ഫോണില് നോക്കിയിരിക്കണ്ടല്ലോചാരിച് കെര്ത്യാണ്ട്.
ക്കണ്ടല്ലോ നമ്മള് പിന്നെ ഫോണ് വല്ലാതെ യൂസാക്ക്ണതും നല്ലതല്ലല്ലോ മ്മളെ കണ്ണിനും തലക്കും ഭയ കേടായിട്ട് ബ്രെയിന് ട്യൂമറ് അങ്ങനത്തെ ഭായകായ അസുഖങ്ങളൊക്കെ വരല്ലേ ത്ങ്ങനെ റേഡിയേഷൻ അടിക്കാണല്ലോ ഫോണ് യൂസാക്കു
ആഹ് ആഹാ അപ്പൊ സാവധാനം പണി തീർക്കും ഉം, ഉം.
ശെരിയാണ്.
പിന്നെ കൊറച്ച് കയ്ഞ്ഞാ ഓ ഓ ഓര് വരാനാവും അങ്ങനെ കൊറച്ച് ടൈമ് ഫ്രീ ആയിട്ടിരിക്കും.
ഓഹ് അത് ശെരി. ഇങ്ങള് ഫോണില് റീൽസാണോ അധികം കാണാറ് അതോ മൂവീ സൊ?
ഏഹ് റി ഇതാ റീൽസാ കാണല്. പിന്നെ ഫോണിലെ സ്റ്റോറി വായിക്കും.
ഓഹ് സ്റ്റോറി വായിക്കല്ണ്ടോ?
ആഹ് സ്റ്റോറി ഇഷ്ടാ. ഞാന്ങ്ങനെ വായി
ആഹ് ഞമ്മളെ ഈ പ്രതിലിപിലൊക്കെ കാണ് ണത് പോലെ ല്ലേ.
അതുപോലെ യൂട്യൂബ് ല് ഇണ്ടാവല്ണ്ട്.
ആഹ്, ആഹ് അഹ് ശെരി. പക്ഷെ ഞാൻ യൂറ്റൂബിലും ഇതിലും എങ്ങനെ?
ഓരോ ദിവസം ഓരോ ഭാഗായിട്ടുള്ളതൊക്കെ ഇണ്ടാവും.
ആഹ് അത് ശെരി അങ്ങനേണോ യൂ റ്റിഡ് ലിമിറ്റഡ് വെച്ചിട്ടാണ്ല്ലേ കെ ഉപയോഗിക്കാറ്
ആഹ് അങ്ങന് ആഹ് അങ്ങനെ.
പക്ഷെ അത്ങ്ങനെ എന്തായി ആയി ന്ന്ള്ളെ ക്യൂരിയോസിറ്റി ഇങ്ങനെ വര്ല്ലേ ഞമ്മക്ക്.
ആഹ് വരും. നമ്മള് ഇത് മറ്റേ തൊക്കെ ഇതാക്ക്ണ മാതിരിയെന്നെ നമ്മക്ക് പിന്നെന്താ സംഭവിച്ചെ പിന്നെന്താ സംഭവിച്
ആഹ് ഒരു ആകാംക്ഷ ആയിരിക്കും. അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അങ്ങനെ ഇതാലോയ്ച്ച് ഇങ്ങനെ ഇരിക്കണ്ട ആവശ്യെല്ലല്ലോ.
ആഹ് ആവശ്യല്ല.
മൂവിസ് ഒക്കെ കാണാറ്ണ്ടോ?
അത് കൊറവാ കാണാ അങ്ങനെ കാണലൊന്നുല്ല. ആഹ് പറ
കാണുമ്പോ എങ്ങനാണ് ഞമ്മളെ ഇപ്പത്തെ പടാണോ പഴയ പടാണോ കാണാറ്?
ഇപ്പത്തെ പടം തന്നെ പയേത് ഇഷ്ടല്ല. പിന്നെ അങ്ങനെട് കാണലും, ഏഹ്?
അല്ല ഇപ്പത്തെ പടംന്ന് പറഞ്ഞാല് ത്രില്ലിങ്ങിന്റെതും ക്രൈമിന്റെതും ഒക്കെ അല്ലേ. പണ്ടത്തെ പടംല്ലേ കോമഡി പടം ചിരിക്കാന്ള്ളത് പണ്ടത്തെ പടത്തിലല്ലെ ഇള്ളത്.
ആഹ് ആഹ്.
ഓഹ് അഹ് ശെരി അഹ് പണ്ടത്തെ ണ്ന്ന്ണ്ടെങ്കി ഇട്ത്ത് നോക്കാന്ന്ണ്ടെങ്കില് നല്ല രസാണ് ഓരോ കഥകള് കേൾ ക്കാനും അയ്ല്ള്ള ഓരോ കോമഡി സൊക്കെ പറിണത് കേൾക്കാനൊക്കെ ഭയങ്കര രസാണ്. ചിരി
ആഹ് രസാ.
അതായത്
പിന്നെപ്പൊ ഒക്കെ ഫോണാണ്ട് തൊർന്നാ റീൽസ് സൽ ഇന്നത്തെ വ്ലോ ഓരോ വ്ലോഗും ആഹ് ആഹ്.
ആഹ്.
വേറെന്തൊക്കെ വീട്ടില് കൃഷിയൊക്കെണ്ടോ?
വീട്ടില് കൃഷികള്ന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യണോന്നില്ല നമ്മളെ വീട്ട്ക്ക് ആവശ്യള്ള ത ക്കാളി, പച്ചമുളക് നമ്മക്ക് ആവശ്യായ്ട്ട്ള്ളേ അങ്ങൻത്തെ പച്ചക്കറികളൊക്കെ വാങ്ങും.
ആഹ് ആഹ് തക്കാളിയൊക്കെ ഇണ്ടാവൊ ഇങ്ങട്ട്?
ആ തക്കാളി ഒക്കെ ഇണ്ടാവല്ണ്ട് നമ്മളിപ്പൊ പൊറത്ത്ന്ന് പൈസ കൊട് ത്ത് വാങ്ങ്ണ തക്കാളിനെക്കാളും നല്ലതല്ലെ ഞമ്മള് വീട്ടില് ഇണ്ടാ ക്ക്ണത് അയിലാവുമ്പോ കെമിക്കൽ ഏഹ്
ആഹ് നല്ല സാധനം കിട്ടുവല്ലേ അല്ലേ
ആഹ് അതെ ഞമ്മള് പൊറത്ത്ന്ന് വാങ്ങാൻ - ന്ന്ണ്ടെങ്കില് അതില് ഫുള്ള് കെമിക്കലും കുത്തിവെപ്പും- ഒക്കെ നടത്തിക്കാണ്ടല്ലേ ചെയ്യണത് അപ്പൊ പിന്നെ ഞമ്മള് വീട്ടിലിണ്ടാക്കി - ക്കാണങ്കി അയ്ല് കെമ്മിക്കലൊന്നുല്ലാ നല്ല പ്യൂർ പച്ചക്കറി കിട്ടോല്ലോ
ആഹ് ആഹ്
അതാവുമ്പോ അയിലുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും ഒന്നും പോവൂല്ല എന്നാ ശരീരത്തിനറ്റു കേടുയില്ല ആരോഗ്യത്തിനും നല്ലതാണ്
ആഹാ
കൃഷി ചെയ്യാറ്ണ്ടോ
കൃഷി അങ്ങനെന്നും ചെയ്യത്തില്ല എന്നാലും ചീരാ അങ്ങനൊക്കെ ചെറ്തായിട്ട് വൈതന തക്കാളി ഞാന് ഇണ്ടാക്കിട്ട് ഇണ്ടായിട്ടില്ല
ആണോ തക്കാളിക്ക് നല്ല വെയില് വേണം എന്നൊക്കെ പറഞ്ഞ് കേൾക്കാം. അധികം വെയിലും തട്ടരുതെന്ന്, അധികം തണുപ്പും തട്ടര്തെന്ന് പറഞ്ഞ് കേൾ അങ്ങനെയെല്ലെ ചെയ്യാറ് നിങ്ങള് ഓഹ് അത് ശരി ഇപ്രാവശ്യം നല്ല വെയിലുണ്ടാരുന്നു നല്ല ചൂടായിരുന്നില്ലേ ഇപ്രാവിശ്യം.
ആഹാ നല്ല ചൂട ഇവിടെ മരങ്ങളൊന്നുല്ല അപ്പൊ നല്ല ചൂട
ഓ ഇപ്പൊ എങ്ങെനെയാ മഴയിൽ ചൂടുണ്ടോ ഈ മഴന്റെ സമയത്ത് ചൂടുണ്ടോ?
മഴന്റെ സമയത്തും തണുപ്പ് പെട്ടെന്ന് തട്ടുന്ന് വരില്ല, അങ്ങനെ ഇന്നെലെ നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല വാടിപ്പിച്ചു മയതപ്പലെ.
നിങ്ങള് പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു ഈ ഇത്ര മഴ പെയ്തിട്ടും മഴ-
ആഹ് ചൂട് തന്നെയാണ് നല്ലെ
എങ്ങനെ ഉണ്ടോന്ന് ചോയിക്ക
ആഹ് അത് തന്നെ മഴ പെയ്തിട്ടും ത ചൂട് തന്നെ ആയിരുന്നു ചെറുതായിട്ടൊക്കെ.
ആണില്ലേ
ഉം ഉം ഇപ്പൊ ഇന്നലെയാണ് ചൂടൊക്കെ ഒന്നില്ലാതായത്.
ഓ അയിന് ഇന്നലെ നല്ല മഴ കിട്ടിട്ടും ഉണ്ട്.
ആഹ്, നല്ല മഴ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ്.
ആഹ് പിന്നെ ട്രാവലിംഗ് ഒക്കെ ചെയ്യാറുണ്ടോ?
ഫാൻ ഇട്ടോ ഏത് തണുപ്പായാലും വേണം ഫാന് ഇടുക
ആഹ് അത് വേണംഅ പ്പല്ലേ... എന്താ പറയാ ചൂടി ൻ്റെ അമ്യത് വരുന്നല്ലേ ഉള്ളൂ.
ആഹ് ആഹ്
പിന്നെ ട്രാവലിംഗ് ഒക്കെ ചെയ്യാറുണ്ടോ?
ചെയ്യാറുണ്ട് ഇങ്ങനെ എടക്കെടുക്ക്‌ വെ ഇപ്പൊ വെക്കേഷനില് ഫാമിലി ആയിട്ട് പോയിന്, പിന്നെ ഇഞ്ഞ് ഹസ്ബൻ്റ് ഒക്കെ വന്നിട്ട് അങ്ങനെ പോകുള്ളു.
ഓ അത് ശെരി അല്ലാണ്ട് ഫുൾ ടൈം ആയിട്ട് പോവാറില്ലേ ഇല്ലേ
ഏഹ് അങ്ങനെന്നും പോവയില്ല
ഇല്ല ഇല്ല അല്ല നിങ്ങള് പോകുമ്പോ ഒറ്റക്കാണോ പോവാറ്?
അല്ല, ആ ഒറ്റക്കും ഫാമിലി ആയി ട്ടൊക്കെ പോവും.
ഓ അത് ശരി അല്ല നമ്മള് യാത്ര ചെയ്യാനെങ്കിൽ എത്രയോ നല്ലതാണ്. മൈൻഡ് ഒക്കെ കൂൾ ആവാൻ മൈൻഡ് കൂള ആവാനും ഹെൽത്തിനും
ആഹ് ആഹ്
ആരോഗ്യത്തിനൊക്കെ ഭയങ്കര നല്ല
ആഹ് അവിടെ എങ്ങനെ എടക്ക് പോവോ?
ആഹ് ഞങ്ങള് എടക്ക് പോവാറ്ണ്ട് ഞങ്ങള അധികം പച്ചപ്പുള്ള നല്ല സ്ഥലത്ത് നമ്മള ഈ കൂളോ കൂളറുള്ള സമയത് ല്ലേ നല്ല തണുപ്പും ഇതൊക്കെയള്ള അയാതിരി സ്തൽത് അധികം കൂടുതലും പോകാറുള്ളത് അപ്പൊ തന്നെ ഞമ്മക്ക് മനസ്സിനു ഒരു സന്തോഷാണ്. ഭയങ്കൊരു ഒരു കുളിർമ കേറുന്ന മതികായിരിക്കും നമ്മക്ക്.
ആഹ് ആഹ് ആഹ് ശരി ആഹ്